ഹലോ കേക്കാമോ
ഓ കേക്ക്ണ്ട്
അ ഹലോ ആ
കൂടെ ഒളിച്ചാന് വേറെ ആള്ണ്ട് ലേ
ഒന്നും പറയണ്ടാ അവര് ഈ ഫോണിന് വേണ്ടി ഇങ്ങനെ നടാ പൊവാ ഇപ്പൊ അത് ആ ഇത് തന്നെയ എപ്പ തീരും എപ്പ കഴിയും ഇങ്ങനെയ ചോയ് പിന്നെ പിടിച്ച് മേടിച്ചടുത്ത് എടു
ഉം ഹ് ഹ്
കിറ്റുകേല സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കിട്ട്യേല
ആ ആ
ഉം ഉ ഫോണിന് കാവല അതാ ഏറ്റവും പാട്
മ്മ് ഹ് ഇന്നേരോലൊക്കെ കയിഞ്ഞ് ഫ്രീ ആയി ഫ്രീ ആയി നിക്കണ ടൈമു അല്ലേ
പറ്റുള്ളൂ നമക്ക് പകലസ്
ആ ആ അതന്നെ മ്മ് പകല് ഫുള്ള് തീരെ ഒയിവ് ട്ടൂല പിന്നെ ഈ ടൈമൊക്കെ ഒരു ഒയിവുണ്ടാവുള്ളൂ ഉം
പരിപാടി കാണും
ഞമ്മൾഞ്ഞിപ്പോ ഒക്കെ ഒയ്ഞ്ഞിട്ട് ഫോണോക്കാച്ച് നിന്നാ നോക്കണ്ടി ഞാൻ എന്റെ അവസ്ഥേ ട്ടൊ പറേണെ ഫോണ് നോക്കിയാ ഞാൻ ഒറങ്ങി പോവും നമുക്ക് ക്ക് ആകയ് അമുക് കെടക്കാനൊരൊയ് വ്ട്ടൂലല്ലോ ആ സമയത്ത് കണ്ണ് ഞാഒന്ന് മൊബൈല്ങ്ങനെ നോക്കിഞ പുറത്ത് ആ ആ നേക്കരി ഇവല എടുത്ത് പോടുത്തണ്ടായിട ഒരുര് ഫുള്ള് വെറ്റും തീർത്തക്കും ചെയ്യും
ആഹ അത്തന്നെ ഇവിടെ അവസ്ഥ ഫുള്ളും ചാർച്ച് തീർത്താാലും അവിടെ കൊണ്ടു വക്കുംെ നമ്മള് കുത്തിട്ടോണ് ചാർജും കു കുത്തിടുകേലോ
ഉം ഉം
ഉം
ങ്ങളാടെ എന്താ പാട് ഗ്യാസിന് ഒക്കെ ഷാ മം നിന്നോ
ക്ക് ഗ്യാസിന് ഇപ്പൊ കുഴപ്പമില്ല ആ ഇപ്പം ഗ്യാസ് ആ അത്രയും വേണം ആകണന്ന് തോന്ന് ഞങ്ങക്ക് നാ മുപ്പത്തഞ്ച് ദിവസം ങ് കാണും ഗ്യാസ്
ആഹ് ആ ആഹ് ആ ഇവിടെ രണ്ടു മാസം അല്ല രണ്ടര മൂന്ന് മാസത്തിടു ത്തൊക്കെ കിട്ടും
ആണോ ഒരു ഒരു ഗ്യാസോ നമ്മുക്ക് നാ പ്പൊ നാല്പ്പത്തിരണ്ട് ദിവസോ ഒള്ളൂ
ആ ഞാന് എന്താ റിയോ ചെയ്യല് അറിയോ ഇല്ലല്ല ഞാന് ഇൻക് റൈസ് കുക്കറ് ണ്ട്
റൈസ് കുക്കറിലാ ഞങ്ങൾ ചോറ് വെക്കുന്നെ
ആ ഞാന് പിന്നെ കെറ്റിലുണ്ട് ഇവടെ ആ കെറ്റിലില് വെള്ളം തിളപ്പിക്കും ന്നട്ട് ഗ്യാസ്മക്ക് പാർ ട്ടൈക്കരി കയ്കി ഇട്ടാട്ട് തൾച്ച് കഴിഞ്ഞാ അപ്പം തന്നെ റൈസ് കുക്കർക്കട എർക്കി വെക്കലാ ആഹ് അയ്ലല്ല സുഖാണല്ലോ നമ്മള അടു പ്പിൽ വെക്കുന്നാട്ടീലും ടേസ്റ്റ് ഉണ്ടാവും ചോറ് ടൈമ് വെച്ചിട്ടാ ടൈമിനനുസ രിചൂറ്റി എടുത്താ മതി
ആ ആ ആ
റേഷൻ കടേലെ അരിയാണെങ്കിൽ ഒരു അരമണിക്കൂറ് കെറ്റല് ത ൾപ്പിച്ചിട്ട് ഗ്യാസ്മക്ക് പാരാ അടുപ്പക്ക് ഈ ഇത് വര്ല്ലേ ചട്ടി വെച്ചിട്ടൈക്ക് പാർന്നൊടുക്കാ ഇന്നട്ട് തൾച്ച് കഴിഞ്ഞാ വരുമ്പോ അരി ഇട്ടിട്ട് ആ ഒന്നടുത്തൾച്ചാല പ്പം തന്നെ അയ് ക്കട എറക്കി വെച്ച് കൊടുത്താ മതി റൈസ് കുക്കർക്ക് ആഹ പിന്നൊര് അരമണിക്കൂർ കഴിഞ്ഞ് വന്നി ട്ട് ഒന്ന് വാർത്താ മതി ചോറ് ആഹ് സാധാ നമ്മള് നിങ്ങെളെതര്യാ വെക്കല്
റോസരി
ചോറാ
ആഹ് ഇവിടെ വെള്ളച്ചോറ് ആരും ഉണ്ണുകേല
റ്റെസ്റ്റല്ല്യ നിങ്ങള് മട് മട്ടരിയെട് ല്ലേ പറയണേ?
ആ മട്ടരിയ അത് തന്നെ.
അവിടെ ത് പറ്റൂല.
ആ ഇവിടെ പിള്ളേര് പറയും വരയുളള അരിതരാൻ പറയും
ഇവിടെ വ് അത് വെച്ച് കഴിഞ്ഞിണ്ടേല് ഇന്റെ പുതിയാപ്ലക്ക് തീരെ തിന്നാൻ കഴയില്ല ഏത് കറീ ക്ക് ചേരൂല പറിയും.
അതെല്ലേ ആ വെശപ്പ്പോകുവേലാന്നാ പറയുന്നേ
ആഹ് അതാണ് ശരിക്ക് കഴിക്കാൻ നല്ലെ അതാണ് ഷുഗറും വരുന്നെ കൊറവുണ്ടാവും ഷുഗറേ വെരുന്നേനൊക്കെ കൊറവുണ്ടാവും പറയാ തവിട്
ആ ഇവിടെ നമുക്ക് ചോറ് പിന്നെ അധികം അങ്ങനെ ചോറ് കഴിക്കുന്നവരി ഇല്ല
ആ രാത്രി ചപ്പാത്തിയാ? പലഹാരം നിറ് പലഹാരം നിർബന്ധം ആണ്?
കേക്കാവ? കേക്കവോ?
ആ ഇങ്ങട് കേക്ക്ണ്ടല്ലോ
ആ ഇവിടെ എടക്ക് റേഞ്ച് പോകും തോന്നുന്നേ
ക്ക്ണ്ട്
മ് അങ്ങനെ
ആഹ് പലഹാരന്ന് പറയുമ്പോ ഇങ്ങൾ എന്താണ് ന് ഏ കടേന്ന് വാങ്ങണാ-
അല്ല എന്തെങ്കിലും അപ്പം അപ്പോ വൈകിട്ട് എന്തേലും ആ ചപ് ചപ്പാത്തിയോ ഇഡ്ലിയോ ദോശയോ ഇടിയപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
അയിന് ഇങ്ങൾ പലഹാരം നായിക്കും പറയല്ല് ല്ലേ? ഞമ്മൾ ഇവിടെ പലഹാരം ന്ന് പറയല് എന്തിനാ അറിയോ? ഈ ബേക്കറി, ബേക്കറിന്നീല്ലേ മധുരമുള്ള മിച്ചറ് മറ്റേ എന്താ പറേല് അങ്ങനത്തെ ഓരോ സാധനമാ അയിനാണ് നമ്മ നമ്മള് പലഹാരം ന്ന് പറയല്.
ആ ഉഴുന്നുവട ഉള്ളി വട അങ്ങനെയൊക്കെ ആയിരിക്കും, പൊരിക്കടിയൊക്കെ ആയിരിക്കും.
അതിനയിന് പലഹാരം ഐക്കാപറഞ്ഞപ്പള് അതിങ്ങനെ നോ
ആ ആ ആ ഇവിടെ അങ്ങനെ ചോറ് റ് ആർക്കും വേണ്ട
ആ
ഉം നിർബന്ധമില്ല ഒരു ചെറിയ ഒരു ഗ്ലാസ് എങ്ങാനും അരിയിട്ടെങ്കിൽ അത് തന്നെ ബാക്കി
അപ്പ എന്താ ചപ്പാത്തിക്കെണ് എന്താ കറിണ്ടാക്കല്
കറി എന്തെങ്കിലും കടലയോ കിഴങ്ങോ മൊട്ടയോ ഇല്ലേൽ വൈകുന്നേരം ചപ്പാത്തി പൊറോട്ട ഒക്കെ മേടിക്കും അടിച്ചിട്ട് കറി നമ്മൾ വെക്കും ആ കൂ കൂടുതലും അങ്ങനെയാ പാക്കറ്റ് ചപ്പാത്തിയോ പാക്കറ്റ് പറോട്ട അങ്ങനൊക്കെ എന്തേലും മേടിക്കു
ങ്ങക്ക് റേഷൻ കടേന്നു കി
എന്താ
ആട്ടപ്പൊടി കിട്ടൂലെ റേഷൻ കടേന്നു ആ ഇവിടെ വാങ്ങലി നിർബന്ധാ ആ ഏ മൂന്നിലോ
ആ ആട്ടപ്പൊടി എവിടന്ന റേഷൻകടേന്നു മേടിക്കില്ല കടേന്ന് മേടിക്കും
ഏ റേഷൻ കടേത്ത് കടേത്തേട്ടിലും നല്ല രസ
അയില് കളറങ്ങാണ്ട കറപ്പ് പോല അല്ലേ
കറുപ്പല്ല സാധാ നമ്മളെ ഉം ഗോതമ്പ് പൊടിടിക്കൂലേ സാധാ നമ്മള് കടേന്ന് വാങ്ങണ പൊടിന്റെ നിരതന്നെണ് തന്നെ വരാ ക്ഷെ നല്ലോണ്ണം പൊള്ളി വരും അത് നമ്മള് ന്താക്കുമ്പോ ആ
ഏ
നല്ല ടേസ്റ്റാണ്
അതെ ല്ലേ
രാവിലെ ഉണ്ടാക്കിയാല് വൈകുന്നേരം ആയാലും അത് വലം വെക്കുക അല്ലെങ്കിൽ ആ സോഫ്റ്റ് പോ ന്നും ചെയ്യൂല
അതെയല്ലേ ആ ആ ആ ഇത് നമുക്ക് കടയിൽന്ന് ഈ വെള്ള പോലത്തെ ഒരു പൊടി കിട്ടുവല്ലോ
ആ ആ നിങ്ങളതെങ്ങനെ ആക്ക വാട്ടല് എങ്ങനെ പൊടി ഉണ്ടാക്കൻ അയിക്കൊഴിക്കല പൊടിക്ക്
ഇല്ല ചൂടുവെള്ളം എടുത്തിട്ട് തിളപ്പിക്കേല കുറ ചൂടുവെള്ളമാക്കിയിട്ട് ഈ പൊടിയിലോട്ട് നമ്മൾ ഒഴി ക്കുവ വെള്ളം
ഏ ഞാൻ അങ്ങനെല്ല ചെയ്യാ അമ്മള് ച ട്ടിയില് വെള്ളം വെച്ചിട്ട് അയിലേക്ക് വെളിച്ചെണ്ണിം ലേസുപ്പ് പൊയിക്കട്ടൊ
വെളിച്ചെണ്ണ ഒഴിക്കോ?
ആ വെളിച്ചെണ്ണിം ഉ പ്പും അയിക്കന്നെ ഒഴി ക്കലായി ചപ്പാത്തീക്ക് പ ഒഴിക്കണേന്റെ പകരം ഇന്ന്ട്ട് ആത് തള് ച്ച് ഇങ്ങട്ട് വരുമ്പോ ഗ്യാസ് ഓഫെയ്തിട്ട് അയ്ക്കത് പൊടിയിട്ടിട്ട് നല്ലോം മിക്സെയ്ത്ട് ക്കും ന്നാ നല്ല സോഫ്റ്റാ കഴിക്കാൻ ആ ആഹ് വെള്ളം ന്നട്ട് ഓഫെയ്യും എന്ന്ട്ട അയിക്ക് പൊടിയിടും ന്ന്ട്ട് അപ്പം തന്നെ അത് കൊയച്ചെടു നല്ല സോഫ്റ്റാ
ആ ഏ
ക്കുമ്മോ
ഏ ഇവിടെ ചപ്പാത്തി അങ്ങനെ ഒത്തിരി നിർബന്ധൊല്ല പിന്നെ ഇടിയപ്പൊക്കെ കൂടുതലും വീശുന്നെ
ആ
എടയ്ക്കുതൊടയ്ക്കും ഇങ്ങനെയല്ലേ പിന്നെ ഞങ്ങള് പാക്കറ്റ് മേടിക്കും
ആ ആ
ക്ക്റ്റ് മേടിച്ച് ചുടുന്നോ
ഇവിടെ ഞാൻ അങ്ങനെണ്ടാക്കേല്ല ഞാൻ തോ കൂടുതലും കാ രാവിലെ കാലിചായെ ക്കെ ഇണ്ടാക്കല്
ആ അതെല്ലേ എന്ത് വെയ്ക്കും
കറി മീൻകറി എന്തേ വേണം എരുള്ളകറി ഇല്ലാഞ്ഞാല് ഇവല്ക്കത്രെ ഒര് ടേസ് ഇതില്ല
ആ അതെല്ലേ
ആ
ഉം ഉം ഉം
ചപ്പാത്തിയാണെ അവര്ക്ക എരുള്ള കോഴിക്കറിയോ അല്ലെ എന്തെങ്കിലും വാണം
ആ വേണം ഉം മഴ പെയ്തൊണ്ടിരിക്കാണോ അവിടെ മഴപെയ്യ്
ഇല്ലല്ല ഇപ്പല്ല പ്പോ മഴല്ല ഞ്ഞ്പ്പൊ മിക്കവാറും രാത്രി പെയ്യാൻ സാ ധ്യതണ്ട്
ആ എന്റെ പേരുണ്ടോക്ക് എ വിടെ നിന്നിട്ടില്ല ആ അതെയല്ലേ ആ ഇനിപ്പത് എവിടെയും പെയ്തോണ്ടരി നിന്നിട്ടില്ല
ആ ആ
ഉം ചോറോണൊക്കെ കഴിഞ്ഞാ
കയ്ഞ്ഞ് ഇന്റെണ്ട് ഞാന് കൊറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴ്ചാടെക്കെ ആക്കിട്ട് കെട്ക്കാെള്ളു
അ ആ നേരത്തെ കിടക്കോ പിള്ളേരെല്ലാം അങ്ങനെ താമസിച്ചാണോ കെടക്കുന്നെ
ഓര് പത്തും പത്തേക്കാലി
ആ പ്പ എല്ലാരും അ അ ആ ആ നേരാ കടെക്ക്ന്ന് ഉം ഉം ഉം അ ഇനിയിപ്പോ നാളെ സ്കൂള് വൈന്നേരം വരെ ഉണ്ടോ
നാളെ സ്കൂൾ വൈകുന്നേരം വരെണ്ടാവും നാളെ ഓ മോള് പറയണ്ട് പെന്നും ബു തൊക്കെ കൊണ്ടുരാൻ പറഞ്ഞീണ്ന്നൊക്കെ പറീണ്ട് പെൻസിലൊക്കെ
ആ ഇവർക്കും അത് റഫ് ബുക്കും പെൻ പേനായ കൊണ്ട പോരാൻഞ്ഞിട്ടുണ്ട്
ആ
ഉം വൈന്നേരം വരെ ഒണ്ട്
ആ വൈന്നാര അഇണ്ടാവും
ആ ഉണ്ട് ഉണ്ട് ഇന്ന് ഉച്ചവരെല്ലോ ഇന്ന് പത്രണ്ട്
ഉം ആ ന്ന് ആ ബല് വല്യോ മോള് എത്തിയപ്പോ രണ്ടരക്ക ആയിന് മറ്റോള് ഒരു മണി ഒന്നരക്കയപ്പെത്തി
ആ രണ്ടര വരെ എന്തെടുത്തോണ്ടിരിക്കുന്ന അടകെ പഠിപ്പിച്ചോ
അല്ല അതാ ലൈൻബസിന് പോരല്ലേ ബസ്സൊക്കെ കിട്ടി ങ്ങനെ ഓല്ക്ക് ഇപ്പ സ്കൂള് വേണ്ടസായില്ലേ കൊറേ എന്തെങ്കിലൊക്കെ വിശേഷങ്ങൾ ണ്ടാവൊല്ലോ സംസാരിക്കാന്
ആ അപ്പൊ നാളെ ഇവർക്ക് ബസ്സില്ലെ ആ നേരം
ബസ്ണ്ടാവും ഞമ്മുക്ക് ഞമ്മളെ വീടിന്റെ മുന്ന് കൂടെ ഓലെ സ്കൂളിന്റെ മുന്ന് ക്ക് പോണ ബസ്സ്ണ്ട്
ആ അപ്പൊ അഓണ്ട് കൊഴപ്പവില്ല അവിടെ നിന്നാക്കിട്ടും ആണ എസ്റ്റിയാ അഞ്ചു രൂപ അല്ലെ അത്രേ ഉള്ളൂ അല്ലേ ആ അഒണ്ട് കൊഴപ്പൂല്ല ഉം പിന്നെ വേറെ എന്ന്നാ വിശേഷാെക്കെ
വിശേഷന്താ മഴ ആയി കഴിഞ്ഞാ പെരേൽ പാെറത്തും പോ ണ്ട ഒന്നും പോ അവ്ത്ത്ങ്ങനെ ഇര്ന്നാ മതി
ഇങ്ങനെ തന്നെ ഇരി ക്ക
ഉം ഉം
പിള്ളേർക്ക് കളിക്കാനും പോവാൻ പാട്
ആ അതന്നെ ഓൽപ്പം മ നല്ലോണം മയയ്താ മത്യേനീ പറഞ്ഞുത്തർക്ക സ്കൂള് പു എല്ലോ
ആഹ അല്ലെ ഇവിടെ അങ്ങനെയൊന്നും പൂട്ടിലായിയിരിക്കും ഇപ്രേവശ്യം അത്രയും വല്യ മഴ പെയ്യോന്ന് അറിയത്തില്ല
ഞാൻ ഓലൊണ്ട് പറഞ്ഞു വല്ലാതെ നിങ്ങളെ ആരംഭിക്കണ്ട കാരണം പിന്നെ മന്ത്രിമാരൊക്കെ മാറി റില്ലേ
ആ അതെ അതെ അതെ ആ അതുകൊണ്ട് ഇനി ഇപ്രാവശ്യം എങ്ങനാന്നറയിത്തില്ലോ പിന്നെ നല്ല മഴയാണെങ്കിൽ ചിലപ്പ രണ്ട് മൂന്നിസം അവധി കൊടുക്കുമായിരിക്കും
ആഹ് കൊടുക്കും അതിന് പകരം എടുക്കുംന്ന് പറ പറഞ്ഞു ഇതില് ന്യൂസിൽ കണ്ട് ണ് മഴത്ത് കൊടുക്കുന്ന അവധി കൊടു ത്തായാലും അതിന് പകരം ക്ലാസ് എടുക്കുന്നുള്ള
ണ്ട് ണ്ട് എന്നാ ശരി എന്ന എന്നാ വേറൊരു കോള് വരുന്നുണ്ട്
ആ ആഹ ശരി